ക്കേ
വിശേഷം ചോറ് കഴിച്ചു വരുന്ന് ലൈറ്റായി കഴിച്ചോ കഴിച്ചോ
എന്താണ് ചോർന്‌ന്ന് സ്പെഷ്യല്
പെഷ്യല് ഒന്നും കിട്ടിയില്ല ഇന്ന് ഇത്തിരി പൊറത്ത് രാവിലെ ഒരിടത്ത് വരെ പോണമായിരുന്നു അങ്ങനെ പോയിട്ട് പന്ത്രണ്ട് മണി ആവാറായി വന്നപ്പം വന്ന് പിന്നെ ന്ന നത്തോലി ഇല്ലേ അത് ആഹ് അത് കിട്ടി വന്ന വഴിക്ക് വേ ച്ചൊണ്ടോന്ന് വെച്ച് വന്നിട്ട് ചോറ് വെച്ചത് നാലരെ ആഹ് തേങ്ങ അരച്ച് വെച്ച് പെട്ടന്ന് വെക്കാൻ അങ്ങനങ്ങ് വെച്ച് അത് തേങ്ങരച്ച് വെച്ച് കഴിച്ചതേ ഉള്ളൂ കഴിച്ചോണ്ടിരിക്കുവായിരുന്നു അ പിന്നെന്താ വിശേഷൊക്കെ
ആഹ് സുഖാന്ന് കൊഴപ്പൊന്നുല്ല ഞാനത് ഭക്ഷണം കഴിച്ചീല്ല കെട്ന്ന് ആഹ് കഴിച്ച് കടന്ന് പിന്നെ മക്കളൊക്കെ ക്ലാസിന് പോയോ
ഇന്ന് പോയില്ല ഇന്ന് മോ മോള് പോയില്ല ട്ടില്ല ഇന്ന് ഈ പോ ഞാൻ പറഞ്ഞില്ലേ ഒരിടത്ത് പോണോന്ന് പറഞ്ഞേ വെളുപ്പിനെ പോയത് കൊണ്ട്
ആഹ് ആഹ്
ആറു മണി ആയപ്പഴേ പോയി ഒരു മരിപ്പിന്റെ പതിനൊന്നുണ്ടായിരുന്നേ അങ്ങനെ പോയതാ ഇച്ചിരി ദൂരെയായിരുന്നു ആച്ചരി ദൂരെയായിരുന്നു നമ്മള് പോ കൂളി വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല
ആഹ് ശരിയാണ് അപ്പൊ പിന്നെ മക്കള് വന്നാ ബുദ്ധിമുട്ടാവും
ബന്ധിമുട്ട് പാവും മാത്രല്ല നമ്മക്ക് രാവിലെ പോകയും വേണല്ലോ സ്കൂളില് ഒൻപത് മണിയാവുമ്പം വിട്ടാ മതി
ആഹ് അതെ അതെ ആഹ്
അതുകൊണ്ട്
ആഹ് ശരി ഉം ആഹ് മോളെ കുട്ടി പോയി അന്ന് കാശൊന്നുണ്ടായി ല്ല ഫസ്റ്റായിട്ട പോണതേ അപ്പം ചേർത്തിയെള്ളൂ ആഹ്
ഉം
ഒന്നിപ്പോ ചെറുതായൊരു ചിരിയൊക്കെ ഉണ്ട് ചുണ്ടില് അല്ല പോവാ പന്ത്രണ്ടാംയൾ പോവാൻ തുടങ്ങു പക്ഷെ എന്നും കരഞ്ഞിട്ട് ഇത്തം പോലെ ആള് ഇന്ന് എന്താ നടന്നത് ചെറിയൊരു പുഞ്ചിരി ഇണ്ട്
എല്ലാരു ആയിട്ട് പെ പരിചയായപ്പോ
കാര്യങ്ങളൊക്കെ അവിടുത്തെ എല്ലാം പറയും മേമ പഠിപ്പിച്ചു തന്ന് മേമ എഴുതി തന്ന് വാ അതൊക്കെ ആഹ് എല്ലാം പറയും ഇപ്പൊ തിങ്കളാഴ്ച പോയിട്ട് എന്ത്‌ചെയ്തക്ക് ന്നറിയോ ചോറൊന്നുംഒന്നും കഴിക്കാണ്ട് വന്നിക്ക വെള്ളം കുടിച്ച് ത്തില്ല നോമ്പ് നോറ്റ പോലുണ്ട് കുട്ടി ഇവിടെ വന്നിട്ട് ഞാ ചോറൊക്കെ കൊടു ത്ത് പിന്നതായി ഇപ്പൊ മേമെ വിളിച്ച് പറഞ്ഞ് കുട്ടിനെ ശ്രദ്ധിക്കണം ഒന്നും കഴിച്ചിട്ടില്ല അയിന് ടെൻഷനായിട്ട കുട്ടിക്കേ അങ്ങനെ പിരിഞ്ഞു നിക്കാത്ത കാരണം കുട്ടി ആഹ് എന്നിട്ട് ഇന് ആഹ് അയിന് ഇന്ന് പോകുമ്പോപ്പോ ന്നാല് രാവിലെ നേർത്തെ എണീക്കും പല്ല് തേക്കും ബാത്രറൂമില് പോകും കുളിക്കാന് വെള്ളം വച്ച അത് കുളപ്പിച്ചോടു ഡ്രസ്സക്കെ മാറി കൊടുത്ത തൊടങ്ങും ഞാൻ പോണില്ലുമ്മച്ചിയേ ഞാൻ പോണില്ലുമ്മച്ചിയേ എല്ല ആഹ് ന്നിട്ട് ലാസ്റ്റ് ആഹ് അല്ല രാവിലെ പറത് ഉസ്കൂളിണ്ടൊ യിക്കോ സ്കൂള് ആഹ് ക്ക് ക്ക് പനിയിണ്ട് പല്ലുവേദനണ്ട് ജലദോഷണ്ട്
ആള് ഡോക്ടറ ആള് തന്നെ അസുഖങ്ങള് കണ്ടുപിടിച്ച്
ന്നിട്ട് പറയും സ്കൂളിട്ട് വന്ന റയും പറഞ്ഞ ഞമ്പാറിയൂ പല്ല് വേദന മാറിയ അതുമ്മച്ചിനെ പറ്റിച്ചതാ ഞാന് റയും
വണ്ടി കേറൂ ഭയങ്കര കരച്ചില് വണ്ടി കേറുമ്പോ രണ്ട് കാലോണ്ടും നമ്മളെ കാലങ്ങട് പിടി
മുറുക്കി വച്ച് ആഹ് ഒന്നില കെതാ യു കെ ജിയോ യു കെജി ഇവിടെ ഒന്നില്
ആഹ് അപ്പൊങ്ങനാ പാവം തോന്നും ന്നിപ്പോ ഇന്നിപ്പോ ഭക്ഷണം കഴിച്ച് നല്ലപോലായിട്ട് ഇങ്ങനെ ചെറിയൊ രു ചിരി പിന്നെ വണ്ടി കേറുമ്പോ റ്റാറ്റാ കാണിച് മറ്റത് വണ്ടി കേറുമ്പോ ഞങ്ങളെ മുഖത്ത്ക്ക് നോക്കേ ല്ല
ആഹ് സങ്കടം
സങ്കടം കൊണ്ട് ആഹ് ഇന്നിപ്പോ ഡ്രൈവർ പറയണ്ട് ആഹ് ഒന്ന് കരയാതെ വന്നിണ്ടല്ല ന്ന് മറ്റേ കുട്ടികളൊക്കെ നല്ല വള് ചെറിയ കുട്ടിയല്ലേ കുറച്ച് വല്യ കുട്ട്യളൊക്കെ ഉണ്ടയില് ആഹ് അപ്പൊ അവരൊക്കെ ക്കെന്ന ഇന്ന് കരയാതെ എല്ലാരും കയ്യടിക്കെന്നിറ്റ്
ഒരാളെ ഉള്ളോ അതോ ചെറിയ ആളാണ?
ആഹ് മോള മോള ട്ടിയാണ് ആഹ് ഒരാളെന്നേ ഉള്ളു മൂന്ന് മക്കളക്ക് ആർക്കുംല്ല അവൾക്ക് ചെറിയ മോ ൾക്ക് മാത്രേ കുട്ടികൾ മൂത്തമോൾക്ക് കുട്ടികളായിട്ടില്ല ആഹ് മോന്റെ ഭാര്യ വിശേഷം ഇണ്ടായിരിക്ക് ന്ന് ഇപ്പൊ എട്ടു മസായി തുടങ്ങിയെള്ളൂ എട്ട് തുടങ്ങിയെള്ളോ ഇവിടില്ല പ്രസവത്തിന് പോയിക്ക്ണ് പ്പൊന്ന് വിളിച്ചിട്ട് വരണം നാള ഡോക്ട കാണിക്കാണ്ട് നാളെ സ്കാനിങ് ഇണ്ട് ആഹ് അപ്പൊ അയിന കാണിക്കണം ന്നിട്ട് നാളെ രാവിലെ പോയിട്ട് പിന്ന ഷുഗറിണ്ട് അറഞ്ഞ് ഇപ്പ ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഇണ്ടല്ലപ്പൊ
ആഹ് അതിണ്ട് വന്നിട്ടൊണ്ട് ആഹ് ആഹ് ആഹ് അത് കാണും അതങ്ങനെ വരും സമയൊക്കെ ആവുമ്പോഴത്തെന് ഷുഗറും പ്രഷറും ഒക്കെ ഉം അതെ
അപ്പൊ അങ്ങനെ അപ്പ ഇഞ്പ്പോ അഹ് സ്കാനിങ്ങുണ്ട് നാളെ അയിന്റെ റിപ്പോർട്ടക്കെ ഇട്ത്ത് നാളെ മറ്റന്നാ അപ്പം പോണം ആഹ് കോട്ടക്കല് കാണിക്കണം പോയിട്ട് കൊഴപ്പൊന്നുല്ല ആൾക്ക് ഭക്ഷണൊക്കെ കഴിക്കുവൊക്കെ ചെയ്യണ്ട് ഇപ്പൊ എന്നാലും ഉം പാവം ഇന്നാലും അധികം തടിയില്ല ആള് ഉം തീരെ തടിയില്ല നാല്പ്പത്തിരണ്ട് കിലോനായിരുന്ന്
അത്രേ ഒള്ളൂ
ആഹ്
എട്ട് മാസമായി എന്നിട്ട് അന്നേരം ഒട്ടും വെയിറ്റില്ലല്ലോ?
ഇല്ല വെയിറ്റ് കൊറഞ്ഞിക്ക അപ്പൊ ഡോക്ടർ പറഞ്ഞ് വെയിറ്റ് അധികം കൂടണ്ട ഇന്നാലും പക്ഷെ ഭക്ഷണം നന്നായി നല്ല എല ക്കറികളോ അതൊക്കെ നല്ല കഴിക്കാൻ പറിഞ്ഞിക്ക്യ ആ ഷുഗർ കൂട്ണ കാരണേ മധുരം ഒന്ന് മധുരം നല്ല ഇഷ്ട. ഇപ്പൊ മധ്രം കഴിക്കാനും പറ്റ്ണില്ലാർഞ്ഞിട്ട്.
അതെ മധുര ഇഷ്ട്ട മോളായോണ്ട
ആഹ് മോ ഏഹ്? ഓ മധുരം ഞാം പറഞ് മധുരം കഴിച്ച മോളാണ് പറിഞ്ഞ ഇബടെ ഇന്റെ മോള് അങ്ങൻ തന്നെയിരുന്നു ആ ഞാനും അങ്ങനത്തന്നെ നല്ലോം മധുരം കഴിച്ചേന്ന്
എനികും മധുരത്തോടായിരുന്നു ഇഷ്ടം പക്ഷെ ഏരിം പുളിയും ഒന്നും ഇഷ്ടവല്ലായിരുന്നു മധുരം കണ്ട കൊതിയാര്ന്നു
മോനെ വയറ്റിള്ള സമയത്ത് മാങ്ങ നല്ല പച്ച
പുളി പുളി എന്ന് ഞാൻ കഴിച്ചിട്ടേ ഇല്ല കാരണം അത് കഴിക്കാൻ ആഗ്രഹവില്ല. പുളിയുള്ള ഒന്നും കഴിക്കാ ആഗ്രഹയില്ല മധിരം.
ഈ മക്കളെ പെൺകുട്ടിയളെ വയറ്റിലഴിക്കുമ്പോ ആ പുളിയുടെ ഭാത്ത്ക്കേ പോവൂല്ല ഞാന് മധുരം ലഡും, ജിലേ ലഡും ജിലേബിയും.
ആഹ് മ ആഹ് സത്യം ആഹ് മധുരം ഒള്ളത് മാ
ആഹ് അതന്നെ തേങ്ങ അലുവണ്ടല്ലോ? നമ്മള് കൊത്തിട്ടുള്ള അതൊക്കെ കഴിച്ച്ര്ന്നെ
തും അതുപോലെ അല്ലേ? ആണല്ലേ? ആഹ്
ആഹ് വേറെന്ത്? എല്ലാരും ചോറ
ചോറ് കഴിച്ച് കഴിച്ചള്ളൂ കഴിച്ചതേ ഒള്ളൂ.
ആഹ് ആഹ് അത് ശരി ആ ഇനിയിപ്പോ ഇന്ന് ഒറങ്ങുവോ?
എന്തോ?
ഇഞ്ഞിപ്പൊ ഇന്ന് ഒറങ്ങില്ലേ കടന്ന്ത്ത്.?
ഇൽ ഇല്ല ഇന്നിപ്പം രണ്ട് മണി ആയില്ലേ രണ്ടര ആയില്ലേ? ഉം
അതെ ഞാനിങ്ങനെ കെടന്ന് നാല് മണി നാല് മണിക്ക് മോള് വെരും.